ഹലോ
ഹലോ നമസ്കാരം
ഹലോ
ഹലോ നമസ്കാരം
ആഹ് നമസ്കാരം ന്തോണ്ട് വിശേഷം
ങ് നല്ല വിശേഷം എന്തുണ്ട് അവിടുത്തെ വിശേഷം?
ഇവിടതാ ഇതുവരെം വെയിലായിരുന്നു ഇപ്പതാ മഴ തൊടങ്ങി
മഴ തൊടങ്ങി ഇവിടെ കുറച്ച് മുമ്പ് വരെ മഴ പൊടിച്ചോണ്ടിരുന്നയ
ആഹ് അത് ശരി പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ആഹ് ഫുഡോക്കെ കഴിച്ചു
വീട്ടില് അച്ഛൻ അമ്മ ഞാൻ
ഏഹ് ആഹ് ഏഹ് അമ്മ എന്തോത്തിന് പോന്ന്
അമ്മ കുടുംബശ്രീക്ക് പോകും
ഉം കുടുബശ്രീക്ക് പോന്നോ ഇന്നോ ഞായറാഴ്ചയാന്നോ ഞാറാഴ്ചയല്ലേ കുടുംബശ്രീ
കുടുംബശ്രീ മാത്രേള്ളൂ വീട്ടമ്മയാ
വീട്ടമ്മയാന്നൊ അതെന്തുവാ
വീട്ടമ്മേന്ന് പറഞ്ഞാ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യുന്ന
ആഹ് വീട്ടിലുള്ള ജോലി മാത്രം ചെയ്യുവോ
ഉം
അതെന്തൊരു കുടുംബശ്രീയാടേ ആഹ്
സിനിമ കാണാറുണ്ടോ സിനിമ കാണാറുണ്ടോ
ഞാൻ സിനിമയൊന്നും കാണാറില്ല എനിക്ക് അയിനൊള്ള സമയൊന്നുല്ല
അന്നാലും ഇഷ്ടപ്പെട്ട നടനേതാ
ഇഷ്ടപ്പെട്ട നടനോ ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാല്
ഇഷ്ടപ്പെട്ടതാരാ മോഹൻലാലാ വീട്ടിലേ ചെടികൾ ഏതൊക്കെയൊണ്ട്
ചെടികളോ ചെടികള് ചെമ്പരത്തി ഉണ്ട് പിന്ന ചെമ്പരത്തി പിന്നില്ല തെറ്റിയും അതൊക്കെ ഉള്ള്
ഉം അതൊക്കെ ഉള്ളോ വീട്ടിൽ കോഴിയോ പശുവോ ആടോ അങ്ങനെന്തേങ്കിലും ഉണ്ടോ
കോഴി പോത്തണ്ട്
പോത്തണ്ട് പോത്തിന് തീറ്റി എന്തുവ
പോത്തിന് തീറ്റയൊക്കെ അയ്യത്തൊക്കെ കൊണ്ടുവന്ന് കെട്ടി അവടെന്നൊക്കെ തിന്നും പിന്നെ അടുത്തുള്ള വീട്ടിന്ന് ചക്കമടലൊക്കെ മേടിച്ചുണ്ടന്ന് ഇട്ട് കൊടുക്കും
വയലി കൊണ്ട് കെട്ടത്തില്ലേ
ആഹ് വയലിലും കൊണ്ട് കെട്ടും
ആഹ് ഒരു പോത്ത്‌കുട്ടിയുള്ളാ
ആഹ് ഒരെണ്ണെ ഉള്ള്
ഉം
എഹ്
വലിയ പോത്ത് കുട്ടിയാണ
ആഹ് ഇച്ചിരി വലുതാ
വല്ല അസുഖം വല്ലോം ഒണ്ടോ ഇപ്പം
ഏഹ്
അസുഖങ്ങൾ വല്ല ഉണ്ടയിന് പോത്തിന്
ഇല്ല ഇല്ല ഇല്ല ഒന്നുല്ല
ഇപ്പൊ പകർച്ചവ്യാധികൾ വരുന്നതോണ്ട് ഞാൻ ചോദിച്ചന്നെ ഉള്ള്
ആഹ് അഹ് അങ്ങനൊന്നുല്ല
മൂക്ക് ചരട് കെട്ടിയത് പഴുത്തായിരുന്ന് അങ്ങനെ ഇപ്പ മെനഞ്ഞാന്ന് പോയ വേറെ കെട്ടി ആഹ് വേറെ കെട്ടി ഉണങ്ങിയപ്പം വേറെ കെട്ടി ആഹ് അത വേറെ അല്ലാതെ കുഴപ്പമില്ല
ആഹ് അതിന്റെ മോന്ത കൊണ്ട് ഓരോ സ്ഥലത്തും ഒന്ന് ഇടിക്കുകയ
ആഹ് താ
അതെ
ഉം
ആഹ് ഫുഡിന്റെ അത് സ്പെഷ്യൽ എന്തര്ന്ന്
അന്തുവ
ഫുഡിനകത്ത് കഴിക്കും പ്രധാനപ്പെട്ട തായിരുന്നു
ഫുഡിനകത്ത്
പ്രധാനപ്പെട്ട കഴിക്കാനുള്ള വിഭവം ഏതായിരുന്നു
അന്നോ
ആഹ്
തെന്തുവരുന്ന്
ഇല്ല ഞാൻ നാണ്ട് ചോദിച്ചത് എന്തു വരുന്നത് കഴിക്കാൻ പ്രധാനപ്പെട്ട അനുഭവം
ഇന്നതൊ ഇന്നത്തെ ഫുഡോ
ആഹ് ആഹ്
ഇന്നത്തെ ഇന്നത്തെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല
നല്ലെ അവള് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു കൊച്ചിന് കൊടുക്കാൻ വേണ്ടി
ആഹ് ശരി
പിന്നെ പിന്നെ ജോലി എങ്ങണ ഉണ്ടോ ജോലിക്ക് എങ്ങണോ പോന്നോ
ആഹ് ജോലിക്ക് പോണേ
ആന്നോ എന്താ ജോലി
ബിസിനസ്
ൻതോന്ന് ഇന്തോന്ന്
ബിസിനസ് ത്താണ് മെയിനായിട്ട് ചെയ്യുന്നത് ബിസിനസ്ണ്ട് എക്സ്പോട്ടിങ്ങ് ആഹ് പോട്ടിങാ നിമോട്ടി
ആഹ് ആഹ് ഓ ഓ ഉം അച്ചന് എന്താ ജോലി
അച്ഛാൻ ബാങ്കിങ് ബോയ ബാങ്കിങ്
ബാങ്കി പോയിന്നോ പിന്നെ ഞ്ഞന്തോണ്ട്
അവിടെ എല്ലാർക്കും സുഖതന്നെ
ആഹ് ഇവിടെ സുഖം തന്നെ എല്ലാര്ക്കും എനിക്ക് പനിയൊക്കെ ആയിരുന്നു രണ്ടോസണ്ട് കിടപ്പായിരുന്ന് പനിയാണ് ഇ പനിയാരുന്നു ഗർബാലൻസിന്റെ പ്രശ്നംണ്ടായിരുന്ന് ഹെ ഇയർബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആശുപത്രില ഒക്കെ പോയി ഏഹ്
മരുന്നൊക്കെ വാങ്ങിയാര്ണ്ടേ മരുന്ന് വാങ്ങീല്ലേ
ഏ വരുന്നൊക്കെ വേടിച്ച് ഇന്നലെമിനിയാന്നോക്കെ പോയി ആശുപത്രില് വേടിച്ച് വേടിച്ച് ഇന്നലെമിനിയാന്നെകം പോയി ആശുപത്രില് ഏഹ് പിസിയോ തറാപ്യയൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ കിടന്നേന്ന് അനാനഴിക്യ
ആയിരിക്കും
നെ പിന്നെന്തോണ്ട്?
അവിടെ കറണ്ട് കട്ടില്ലല്ലോന്ന്?
ആഹ്, ഇടക്കിടക്ക് ഉണ്ട്. ആ ഇന്ന് ഇപ്പം ഒണ്ട് ഒണ്ട് എടക്കിടക്ക് പോവും കറണ്ട്.
മീൻ കണ്ടിച്ചിട്ട് അരക്കാൻ നോക്കിയപ്പം കറണ്ടില്ല. പിന്നെ അഉം കൊറെ കഴിഞ് വന്ന്
ഉം
ആഹ് പിന്നെ പിന്നെ എന്താണ്ട് വിശേഷം, ഇങ്ങക്ക് കോഴിയാട വല്ലോം ഉണ്ടോ?
ആഹ്, കോഴിയുണ്ട് കോഴിയുണ്ട്.
ഒഴിയേ മൊട്ടേ
ഒര് ആ ആറ് കോഴീണ്ട്. ആഹ്, ഒരു
ഒണ്ടൊ?
ഓകെലെ പെടേയ് ആ മുട്ടട്ണ കോഴി
എ ആഹ് അഹ് ശരി പിന്നെ, പട്ടി ശല്യ ഉണ്ടൊ? പട്ടിയൊക്കെ ആയിട്ട്ള്ള ശല്യം ആന്നോ, ആ ഇവിടെ അങ് വന്ന് ത്താക്കൊത്തില്ല. ഇവിടങ്ങും ഒരു വീട്ടിലും ഇല്ല കോഴിയൊന്നു, ഭയങ്കര പട്ടി ശല്ല്യാ.
അല്ലെ പിന്നെ അയിനെക്കൊണം വല്ല്യ കൂടൊക്കെ കെട്ടിയിട്ട് വളത്തണം. എല്ലാ ഒന്നും വളത്താ ഒക്കത്തില്ല.
പിന്നെന്തോണ്ട്?
എത്ര സാ എത്ര ദവസായി പനി തുടങ്ങിയിട്ട്?
പനി മിനിയാന്ന് തൊടങ്ങിയതാ.
മിനിയാന്ന് ഒരു കിടപ്പ് കടന്നെന്
എത്ര ദിവസത്തെക്കുള്ള മരുന്ന് തന്ന്? എത്ര ദിവസത്തെക്കുള്ള മരുന്ന് തന്ന്?
രുന്ന് മരുന്ന് മൂന്നാല് ദിവസത്തേക്ക് തന്ന്. രാത്രി കഴിക്കുന്ന ഗുളിയെയും വല്ലാതെയുള്ള ഗുളി പാരസെറ്റമോള് ഗുളിയെയും ഒക്കെ തന്ന്.
ഒന്നും അറിയാനില്ല. കഴിച്ചാർക്ക് ഒന്നും ആറ്റ ഒന്നും വരുന്നില്ല. ഒന്നൂടെ പോണം മരുന്ന് മേടിക്കാൻ.
ആ രാത്രിയെക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കിയോ? ആ ഇന്നിനിപ്പം നാളെ പോയാതി. ഫുഡല്ലാം കഴിച്ചതല്ല. രാത്രികള് രാത്രികള് ഫുഡ് എല്ലാം
രാ അതൊക്കെ ഉണ്ട്. കഴിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്.
ഇന്റെ കിച്ചൺക്ക് വാ
ആഹ്, മോന്റെ കൊച്ചിനെ അങ്ങൻവാടി കൊണ്ടാക്കി ഇനിയിപ്പ അതിനെ വിളിക്കാൻ പോണം. അയിന് അവള് മീനൊക്കെ വറുത്ത് ഇപ്പ വെച്ച്.
അംഗൻവാടി ഉപ്പ് മാവ്
ഉപ്പുമാവ് നല്ലല്ലേ അവ്ടെ, അവിടെ അവരൊക്കെ ഉച്ചക്ക് ചിലവസം കഞ്ഞി ചിലവസം ചോറ് പിന്നെ വൈകിട്ട് അവില് ത്തത്, അവില് കുതിർത്തത് കഴിക്കുന്നതിന് മുമ്പേ പോയിഞ് വിളിച്ചോണ്ട് വരും. മൂന്ന് മണിയക്കെ ആകയല്ലേ, വവില് കുർത്ത ഒക്കെ കൊടുക്ക്ന്നേ. ഇനി രണ്ട് മണി കഴുമ്പോടെ അതിനഞ് വിളിച്ചൊണ്ട് വരും.
ഉപ്പ് മാവിന്റെ ഇതെല്ലാം മാറിയില്ലേ?
ആഹ അതൊക്കെ മാറി. ഇപ്പൊ ഉപ്പമാവിന്റെ പരിപാടി ഇല്ലെന്ന് തോന്നുന്നു. അതൊന്നും കൊ ഇച്ചത് അറിഞ്ഞുകൂടാ, അതിനുമ് പതിനഞ്ഞ് പിടിച്ചോണ്ട വരും. ചിലപ്പം പറയാ വില്ന്നന്ന് ന്ന് രാവിലെ കരച്ചിലായിരുന്നു പോവാന് പോന്നില്ലന്നും പറഞ്ഞു. പിന്നെ ന്തായാലും പോയപ്പോ സന്തോഷായിട്ട് പോയി.
പനി അവിടെ ഒരാൾക്കേ ഉള്ളോ പനി പനിയേ അവിടെ ഒരാൾക്കേ ഉള്ളോ പനി?
ആഹ് അതെ എനക്കെള്ളാരുന്നു ഉള് ഇനി വല്ലാവർക്കും വരുന്നോന്ന് അറിഞ്ഞുകൂടാ. വരല്ലേന്ന് പ്രാർത്ഥിക്കിയാ. വന്ന് കഴിഞ്ഞാ വീണു പോവും എണിക്ക പറ്റ
ആ മെയിനായിട്ട് ആവി കൊള്ളുക.
ആഹ് ആവിയൊക്കെ കൊണ്ട്.
ചൂ ചൂടാക്കിയ വെള്ളം കുടിക്ക
ആഹ്
തണുത്ത തണുത്ത തണുപ്പുള്ള വസ്തു സാധനം കഴിക്കായിരിക്ക.
ഹേ
ഫ്രഡ്ജ് മെയിനായിട്ട് ഫ്രിഡ്ജ് വെക്കുന്ന സധങ്ങൾ കഴിയ
അതൊന്നും കഴിക്കത്തില്ല.
ആഹ്
പിന്നെ അതവാ കഴിച്ചാലും അത് ചൂടാക്കിയല്ലേ കഴിക്കതൊള്ളൂ. തണുപ്പോടെന്നും കഴിക്കത്തില്ല.
മുക്ക്‌കൂട ക്കെ ചാട്ടവാ മൂക്ക് ചാട്ടം. എപ്പഴും മൂക്ക് കുഴിയാനെ നേരോള്ളൂ പിന്നെ എന്തൊണ്ട് വിശേഷം
ആഹ് പിന്നെ എന്തു വിശേഷം ന്ന് വെച്ച
നളെ പോയാൽ മതി എന്നരം ഇന്ന് ഇനി പോകണ്ടല്ല
മരത് ആഹ് മ് മ് മ് ആഹ് ചക്കേ മാങ്ങേക്കൊണ്ട്
ഒണ്ടല്ലേ ആഹ് ആഹ്
മാ മരങ്ങള് വല്യ ശല്യായിട്ട് നിപ്പോണ്ട് അവിടാ
ആഹ് ഞങ്ങളോ ഞങ്ങക്കില്ല ഞങ്ങള് തെക്കുവശോ വടക്കൂവശോക്കെ ഒണ്ട് ആഹ്
ആഹ്
ഞങ്ങട പേരെടം മേളി കിടക്കിയ ഞങ്ങള് വടക്കൂവശത്ത് മരങ്ങളെല്ലാം മേളിലോട്ട് കിടക്കിയാ ഷീറ്റിന്റ് മേളി കിടക്കിയ കരിയില എല്ലാം വന്ന് അടഞ്ഞിരിക്കാ വെള്ളം പോലും പോവാൻ പറ്റത്തില്ല പറയുമ്പം പറയാ അവരങ്ങ് ത്തോ അവിടെ ആളില്ല എന്നാ പറയുന്നത് ആള് വരട്ടെന്ന്
വേറെ വലോരും പറഞു എന്നേ പരാതി കൊടുത്തെന്നാരുന്നു നമ്മളാരേം കാതിരിക്കേ
ഉം ഉം
ആ പ്ലാവേലൊക്കെ ഇഷ്ടം പോലെ ചക്ക പിടിച്ചങ് അളിഞ് വീണ് കിടക് വേണോന്ന് പോലും ചോദിച്ചിട്ടില്ല ഓഹ് അവര് അവിടെങ്ങും ആരും എടുക്കാൻ വരുന്നേം കാണുന്നില്ല
ഓക്കെ കാണുന്നില്ലെ ആഹ് അപ്പ വിളിച്ചത് ആഹ് വിളിച്ചതിന് നന്ദി കേട്ടോ നമസ്കാരം
ഉവ്വ് ശരി ശരി ശരി